ആഹ കേക്കുന്നില്ലേ
ആഹ പുൊറത്തൊക്കെ പോവോ പുറത്ത് ആഹ
അന് ഹസ്ബൻഡ് വരുമ്പോ ഒരു ആറരക്കെ കഴിയും ഏഴുമണിയൊക്കെ
ആഔ ആഹ ആഹ് ആഹ
അപ്പം ആ നേരത്ത് നമ്മൾ പോവാന്ന് പറയുആൾ പക്ഷെ എനിക്ക് മടിയാവും അപ്പ ഇവിടെന്ന് ഞാൻ രാവിലെ പോവാനാ രസം ഇവിടെ ബീച്ച് സൈഡ ഫുള്ള്
ഓ ഓ ഓ
അപ്പൊ ബീച്ചിന്റെ അവിടെ രാവിലെ പോവാൻ നല്ല രസ അപ്പൊ രാവിലെ എങ്ങട്ട പോവും ബൈക്കുമ്മട്ട് പോവും ബീച്ചിന്റെ അവിടെ പോവും വെറുതെണ്ട് പോരും
ആഹ ആ
പിന്ന പിന്നെ ആളും ഇത്രയും രാവിലെ പോയിട്ട് വൈകീട്ട് വരണതല്ലേ ആള എന്നെ ഞാൻ ഇവിടെ ഒറ്റക്ക്ിരിക്കല്ലേന്ന് വിചാച്ചിട്ടാണ് പുറത്തു പോവാന്ന് പറയുന്നത്
ആ ആഹ ആ ആ ഉ
അങ്ങനെ അവടെ എങ്ങനെയാ രാത്രിയും ചോറ്ന്നെണോ
ആഹ് ചെല ദിവസം ചപ്പാത്തിയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കും പൂരിയോ ഇന്ന് ഇനിയിപ്പം ചോറ്എന്നെ ചക്കെക്കെ ഇല്യെ ഉം ഉം
ചക്കര വിട്ടു പിടി ചക്ക ഇണ്ടെങ്കിൽ ഞങ്ങള് രാത്രിയും ചോറാന്ന് ചക്കയുടെ ച അച്ചാറാെന്നും ഇണ്ടാക്കൂലല്ലോ
ഹ ഹ ഹതും വേണേ പരീക്ഷിക്കാ പൂഞ്ഞ വെച്ച് അല്ലെങ്കി ഈ അച്ചാർ ഇട്ന്ന കാര്യം പറയ്ന്നേട്ട്ട്ട്ണ്ടല്ലോ പൂജ ഒക്കെ വെച്ച് പൂഞ്ഞ ഉം
ഇഞ്ഞ് ചെലപ്പാെ ട്രൈ ചെെത് ന്ന് വെരും പറയാംപറ്റ്
ആഹ് ആഹ് അതാെന്ന് നോക്കണംന്ന് വിചാരിച്ച് ഇരിക്കുവാ
ആഹ് തോന്നി ഹി ചക്കനെ വെറ്തെ വിടൂല ചക്ക ശർദ്ദിക്കൂട്ടൊ ഇങ്ങനെ
അത് ചക്കപ്പഴം ചക്കപ്പഴം വെച്ച് അമ്മള് അടയിണ്ടാക്കുവല്ലോ ചക്കപ്പഴം വെച്ച്
ആഹ് അത് അട ഇണ്ടാക്കുമ്പൊ ഞങ്ങള് അലുവണ്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ശർക്കരയെക്കെ തേങ്ങാപ്പാലൊക്കെ ഒയിച്ച് അലുവ ഇണ്ടാക്കും
അല്ലവ് ആഹ് ആഹ് ആഹ്
അത് ഇണ്ടാക്കാറ്ണ്ട് പക്ഷെ ഇങ്ങനെ ഇത്രേം ഐറ്റംസ് ഇണ്ടാക്കുംന്ന് ഞാൻ അറിഞ്ഞില്ല
അപ്പ ഇനില്ല
തെന്നെ ഉംഹു ഹു അല്ല നല്ലതും ആണ് ചെലതൊക്കെ നമുക്ക് തരീരത്തിനും
എല്ലരും ഉപയോഗിച്ചാേണ്ടിരിന്നെ പിന്നെ അതാ
ആ സമയത്താണ് ഇന്ന വീട്ടിലെ സാനങ്ങള് എല്ലാരും ഉപയോഗിച്ചാെടങ്ങിയത്
ആഹ് ആഹ് കൊറോണക്ക് എല്ലാർക്കും എ ചക്കേര്ന്നു ഉപയോഗം
ആഹ് ആഹ് ആഹ് അല്ല ഇപ്പൊ ഇവടെ വൻ വന്നപ്പളും കാെറേ ഐറ്റംസ് പുതിയത് ഇനിക്ക് കണ്ടുട്ടാ ഞാന് കഴി കീൻചെയ്ത നമ്മടെം ചെമ്മീനില്ലേ ആഹ് ചെമ്മീനോണ്ട് ഇവടെ ബജി ഇണ്ടാക്കും
ബജിയാ
ആഹ് നമ്മള് മുട്ട ബജിയെക്കെ ഇണ്ടാക്കൂലേ അതെപോലെ ചെമ്മീന് ഞെൺ ആഹ് ഞെണ്ട്
ഓഹ് ആഹ്
അതേ പിന്നെ അതെനിക്ക അറിയണ്ടായില്ല ഇവിടെ വന്നപ്പോളാണ് ടേസ്റ്റണ്ട് ട്ടാ ഒരു വെറൈറ്റി ടേസ്റ്റ് അതേപോലെ ഇ ഇതില്ലേ ഓഹ് ഞങ്ങളവിടെ ഇതിനെ പറയും കൂന്തൽ എന്ന് പറയ ഒരു മീൻ
കൂന്ത ആഹ് കൂന്തല് ആഹ് കേട്ടിട്ടുണ്ട് കൂന്തല് ആഹ് ആഹ് ആഹ്
ഒരു വൈറ്റ് കളറിലെ റബ്ബർ പോലെ ഇരിക്കും
ആഹ് അറിയറിയ അറിയറിയ
കണവാന്നും പറയ തോന്നണു.
ആഹ് കണ വരാഞ്ഞ ന്ന ഇവടെ വരന്നെ കൂന്തല് ഞാൻ കേട്ടിട്ടുണ്ട്.
കാണ കാണവാന്നാണ് തമിഴ്നാട്ടിൽ പറയ്ണേ ഞങ്ങളെ നാട്ടില് പക്ഷെ കു കൂന്തൽ എന്നാ പറയാ. ആഹ്
അത് വെച്ച് അത് വെച്ച് ബജി ആഹ് ഭജിയ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അതൊക്കെ ഇവടെ വന്നപ്പോ കിട്ടിയതാ. മ്മ്ഹ് ഒണ്ടാക്കി നോക്കണം മ്മ് അയിന് നമ്മളന്നെ തിന്നുമ്പോ ഒരു വെറൈറ്റി തോന്നൂല ആരെങ്കിലൊ ഒക്കെ വരുമ്പോ ഉണ്ടാക്കി
ശരിയാ
നമ്മള് ഓൾറെഡി കഴിച്ചവരാണ് വേറെ ആരെങ്കിലും വരുമ്പോ ട്രൈ ചെയ്യണം നാട്ടി പോകുമ്പോ ട്രൈ ചെയ്യണം അത് വലിയ ചെമ്മീന ട്ടൊ ചെറിയ ചെമ്മീനല്ല വല്യ ചെമ്മീനൊ--ണ്ട്
വല്ത് ആഹ് ആഹ് ആഹ് ആഹ്
പക്ഷെ നമുക്ക് നല്ല രസുണ്ട്
ആണ് ല്ലേ
ഉം ചിക്കൻ കൊണ്ടൊരു ബജി ഇണ്ടാ ണ്ടായിരുന്നു അവര് പക്ഷെ അത് ടേസ്റ്റ്ല്ല ഇക്ക് ഇഷ്ടായില്ല പക്ഷെ ഇത് നല്ല സൂപ്പറ് ഉം അങ്ങനെ പുത്യെ പുത്യെ ഐറ്റംസ് അങ്ങനെ ഇണ്ട് പഷെ ചക്ക ച അങ്ങനേ ഇപ്പളും മറ്ക്കൂല അത് മറക്കൂല ചക്കന ഇങ്ങനൊര് ഉപദ്രവിക്ക്ണ ഒരാളെ ഞാൻ മറക്കൂല
ആഹ് ആഹ് മക്കള്ണ്ട്
ആഹ് അപ്പ വെക്കേഷൻ ടൈമായത് കൊണ്ട്
മോള് മൂത്താള് ഇവടെ ഇല്ല ചെന്നയ്ലാ ഉം ഉം അയാള് ബീ എസ്സി നേഴ്സിംഗ പഠിക്കുന്ന ബി എസ് സ ഇല്ല ബി എസ് സി നഴ്സിംഗ പഠിക്കുവാ
ആണൊ ഞാനും കൊറേ ഒര് കൊല്ലം ചേ ചെന്നയ്ലായിരുന്നു ഞങ്ങളും
ആഹ് ആഹ് ആഹ് അവടെ ഏഹ് ചെട്ടിനാട് മെഡിക്ക കോളേജ് അറിയാവൊ
ആഹ്കേട്ട്ണ്ട് പോയിട്ടില്ല ഞങ്ങള് പ്രോപ്പറ് ചെന്നയ്യായിരുന്നു
ആഹ് ആഹ് ആഹ് ആഹ് കെളമ്പക്ക രണ്ടാമത്തെ ആള് ഇനി എട്ട്ല് എട്ട്ല്
ആഹ് അപ്പ ആള് വീട്ടില്ണ്ടാവൂലെ
ഉം ഉം
ഹസ്ബന്റ് ജോലിക്ക് പെയ്ക്ക്യാ
ആഹ് ദുബയ്ല
ആണൊ. ആഹ് പൊറ്ത്തൊന്നും പൂവാറില്ലെ
പോവും എടക്ക് ഇപ്പൊ ഈ ഉം പൊറ്ത്തൊക്കെ പോണം ചല്ല് ഞാൻപിന്നെ ചൂടല്ലായിര്ന്നൊ. ചൂടായോണ്ട് പിന്നെ ഒന്നും പോയതൂല്ല അത് കഴിഞ്ഞപ്പത്തേക്ക് മഴയു ആയാർന്നു ഇഞിപ്പം പോണം സ്കൂള് തൊറക്ക്ന്ന സാനങ്ങളൊക്ക വേടിക്കാന്ണ്ട്
ആഹ് ഇഞ്ഞൊരാഴ്ചീം കൂടി അല്ലൊള്ളു വെക്കേഷൻ കഴിയാൻ
ആഹ് അത് എന്നെ ആഹ് ആഹ് മോള് പിന്നെ ശാറാഴ്ച ആവും വരും മൂത്താളെ അന്നെരം പിന്നെ പൊറത്തൊക്കൊന്ന് പോണം
ആഹ് അവടേ സ് ഇങ്ങനെ വേന്ത് നല്ല സ്ഥലങ്ങളൊക്കണ്ടൊ പോയി
കൊറച്ച് ആഹ് കൊറച്ച് പോണം ഇച്ചിരി ദൂര ഉണ്ട് ഉം
ആഹ്
ഉം പിന്നെ കൊറെ പ് സ്കൂളി കൊണ്ടോണ സാധനങ്ങളൊക്ക വേടിക്കണം മ്മ് ഹ്
അയിന് ഇപ്പത്തെ കുട്ടീൾക്ക് കൊറേ സാധനങ്ങള് വാങ്ങിക്കണ്ടാവും പണ്ടത്തെ
ആഹ് അതന്നെ രണ്ട് പേരൂടെ അങ്ങാവുമ്പ ഭയങ്കര പാട അപ്പ പിന്നെ ഒരാക്ക് ഇത്തിരി ഇതായോണ്ട് ഒരാളെ ഒര്
മറ്റാള് കൊറച്ചും കൂടി പക്ക്യത ആയല്ലൊ
ആഹ് അത ഉം പിന്നെ വേറെ എന്തൊ
വേറെന്ത് പറഞ് പറഞ് മതി എന്തുവ പറയാന്നുള്ള ഒരുപിടിത്തം കിട്ടൂല
ക്കിനി എന്തൊ എന്തെലും ഉണ്ടാക്കൊ
ഏയ് ഞാന് ഹസ്ബന്റ് വരുമ്പളാണ് ചായ ഉണ്ടാക്കൊള്ളു പിന്നെ ഇണ്ടാക്കന്ന് വെച്ച ഇൻഡക്ഷൻ കുക്കറ്ലാണ് നന്നായി എണ്ണ ഉടിക്കും
ആഹ്
എല്ലാ ഇപ്പൊ പൊരിക്ക്യാണെങ്കിപ്പോലും നന്നായിട്ട് എണ്ണ വേണം
ആഹ് അത് ശെരിയാ
അതുകൊണ്ട് എനിക്ക് അങ്ങട്ട് മടിയാണ് ഇണ്ടാക്കാന്ന് പറയുമ്പോ എണ്ണ ങ്ങനെ കേ വ ശരീരത്തിലും കേറല്ലേ
പിന്നെ ആണ് അന സ
അപ്പൊ ചെലപ്പോ താഴത്തന്ന് ഓണറ് പ്രായള്ളതാ അവര് അമ്മ എന്തെങ്കിലും കൊടുന്ന് തരും
ആഹ് ആഹ് ആഹ് ആഹ്
അങ്ങനെ അത് കേക്കും ഇപ്പൊ ഇന്നലെ ഇത് പരിപ്പ് വട കൊടന്ന് കഴിഞ്ഞ ദിസം കൂവപ്പൊടിയില്ലേ
ആഹ് ആഹ് ആഹ്
അത് ഇങ്ങനെരു കോരിത്തിന്നണ രൂപത്തിലാക്കിക്കൊടുന്നന്ന്
അതെ ആഹ് ആഹ് ആഹ്
അപ്പൊ അങ്ങനെ ഇണ്ടാവും
ഏഹ് ആഹ്
പിന്നെ എണ്ണ ഞങ്ങള് കൊറക്കാൻ നോക്കായിരുന്നു പക്ഷെ ഈ ഇൻചക്ഷൻ കുക്കർ ആയതോണ്ട് പണിയൊണ്ട് പണിയാ എനിക്കത്
ആഹ് അതാ പാട് എണ്ണ ഇതാണ് ഉം ആഹ്
അപ്പൊ ഞാൻ ഇന്ന് ഹസ്ബൻന്റിനോട് പറയരുന്നു മടുത്ത് എനിക്ക് എന്ന് വെച്ചാ ഒരു പതിനഞ്ചു ദിവസായി ഞാൻ ഇവിടെ വന്നിട്ട് ആഹ് പതിനഞ്ച് ദിവസോം ഞാനിങ്ങനെ എഗ്ഗ് ബിരിയാണി അങ്ങനെ പനീർ ബിരിയാണി അങ്ങനെ മാറി മാറി റൊട്ടേഷൻ അടിച്ചൊണ്ടിരിക്ക്യ മടുത്തുന്ന് പറയാ വീട്ടിലാണെങ്കി നമ്മക്ക് നല്ലൊരു ചൊ മീൻ കറീം പൊരിച്ചതൊക്കെ കൂട്ടി തിന്നായിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു പരിപ്പ് കറിയെങ്കിലും വെച്ച് കഴിക്കായിരുന്നു
കേരള ആഹ്
ഇതതും പറ്റണില്ല ഗ്യാസാരെ വിളിക്കുമ്പോ അവര് പറയ ആയിട്ടില്ല ആയിട്ടില്ല ന്ന് പറഞ്ഞ് നീട്ടി നീട്ടി
മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ
ല്ല ഇവിടെ ഇരുപത്തഞ്ച് രണ്ടാഴ്ച കൊണ്ട് നമുക്ക് തരാന്ന് പറഞ്ഞു
പറഞ്ഞു ആഹ് നമ്മക്കിവിടെ നാല്പത്തഞ്ചു ദിവസം ഞ എനിക്ക് ത്തപ്പോ നാൽപ്പത്തഞ്ച് ദിവസായി കറക്റ്റ് എന്നിട്ടാ കിട്ടിയത്
അത് ഇനിക്കാണെന്ന് ഞങ്ങള് ഇതിനു മുന്നേ താമസിച്ചെന്നത് ഹൈദരാബാദയിരുന്നു
ആഹ് ആഹ്
അപ്പവിടെ ഞങ്ങള് ആറു മാസം ഉപയോഗിച്ചിട്ടായിരുന്നു പോന്നത് അപ്പനിക്ക് വീ എൻ്റെ വീട്ടിൻ്റെ അവിടക്ക് മാറ്റി ഒരു മാസം കൊണ്ട് ഞാൻ തിരിച്ചു കൊടുത്തു അതാ ണ്ടായത്
ഓഹ്
ങ്ങട്ട് മാറണതുകൊണ്ട്
ആഹ് ആഹ്
അതുകൊണ്ടിപ്പോ പണിയായിട്ട് ഇരിക്കണത്
ആഹ് ആഹ്
ഇഞ്ഞിപ്പോ എന്താവോ എന്തോ എന്തായാലും നാട്ടീക്ക് വരിയാണ് അടുത്ത മാസം അല്ല അടുത്താഴ്ച പെരുന്നാള്ണ്ട്
ആഹ് പെരുന്നാള് ആഹ്
അപ്പ അതെന്തായാലും ഈ ശനിയാഴ്ച നാട്ടിക്ക് പോരും അതൊരു സമാധാനം ന്ന് വെച്ചയിഞ്ഞാൽ ഇവിടെ കട ഒന്നും നമുക്ക്ങ്ങട് തൃപ്തിയല്ല ഇപ്പൊ ചിക്കൻ വാങ്ങിയ്ക്കാണെങ്കിലും. ഇവിടെ പറയണ കേട്ടതാണ് ചിക്കനെന്തോ അവര് തൊലി കളഞ്ഞിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ടെങ്ങാണ്ട് തരണെന്നാണ്
ആഹ്.
അങ്ങനെക്കെ പറയിണിണ്ട് ഉം
ഓഹ് ഉം
നമുക്കൊരു വൃത്തി തോന്നില്ല നമ്മള് നാട്ടില് കണ്ടരുതായ വേ ണ്ടി ആയിരിക്കാം മീനൊക്കെ കിട്ടും ഇവി ടെ നന്നായിട്ട് നല്ല മീൻ കിട്ടും
കിട്ട്ആ
നമ്മളവിടെ തൂക്കണെങ്കിൽ ഇവിടെ അമ്പത് രൂപയ്ക്ക് പത്തെണ്ണം
ആ അമ്പത് രൂപയ്ക്കു കിട്ടോ
ആ അമ്പത് രൂപയ്ക്ക് പത്തെ ണ്ണം ചാളക അമ്പത് രൂപയ്ക്ക് പത്ത് പിന്നെ മുള്ളൻ ന്ന് പറയും ഒരു മീന്
അതെല്ലേ ആആ
മു ള്ളന്ന് പറഞ്ഞൊരു മീനണ്ട് ഇപ്പ നമ്മടെ നട്ടിലൊന്നുകി ട്ടില്ല ആ മീനൊക്കെ അമ്പത് രൂപക്ക് പത്ത്
ഈ നന്ദു നാെന്നോ
നന്ദനാ
ആഹ് മു ള്ള്
എ ന്ന് വെച്ച കഴിഞ്ഞാൽ ഒരു പരന്ന മീനാണ് ചെറുതാണ് അയിന് കഴിക്കുമ്പോൾ നന്നായിട്ട് മള്ണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ
ആഹ അത്ഞത് മി നാ
ഇവര് ഇവര വേറെ എന്തോ പേരാ പറഞ്ഞത് മുള്ളൻകാരാന്നാ
കാരാനാ യിരിക്കും വെള്ള വെള്ളക്കരില് അതായിരിക്കും അത് മൊത്തം മു ള്ളല്ലേ വെളുത്തിരിക്ക കൊച്ചത്ആ ഹ അതായിരിക്കും ആഹ
കിട്ടാനില്ലട്ടോ ഞ ങ്ങള നാട്ടിലൊന്നുമല്ല
അതാ ഇപ്പൊ ഞാനും കാണുന്നേല്ലത്
ആ അപ്പൊ അത് കിട്ടി അപ്പ അത് ഫ്ര വറുത്ത കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണല്ലോ ആ അപ്പൊ അതും വാങ്ങിച് അതൊക്കെ ഇവിടെ എണ്ണത്തിനാ
ആ ആഹ
എത്ര എണ്ണം വേണം എന്ന്ചോ ദിക്കും അതാണ് ഇവിടുത്തെ പൈസയും കാര്യങ്ങളൊക്കെ
എണ്ണയ്
പിന്നെ ബീച്ച് സൈഡ ആണെങ്കമ്മില് ആഹ എണി തരും നമ്മ ഇതൊക്കെ മിഠായിൊക്കെ എണ്ണി എടുക്കണ പോലെ ഇ വരും മീൻ ആഹ നമ്മളവിടെ തൂക്കിട്ട് ഇ വിടെ എണ്ണത്തിന്
എണത്തിന് ഹേ
ടെസ്റ്റുംണ്ട് ട്ടോ നമ്മ നാട്ടിൽന്ന് പോ ടേസ്റ്റ് വ്യത്യാസ ഒന്നുമല്ല നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്
ആണ ല്ലെ ആ
അപ്പം അത് പൊ രിക്കും വെറുതെ തിന്നു ഞാനൻ ഹസ്ബൻഡ് രാത്രി
ആഹ ആഹ്
നന്നായി വറുത്തെടുത്തിട്ട് അത്ങ്ങട്ട് കഴിക്കും അല്ലാണ്ട് ഇപ്പ ചോറും ല്ല ഒന്നുമല്ല
ങ്ങ പത്രം കയിക
അതുമാത്രം കഴിക്കെ അമ്മ ഹസ്ബൻഡിന് മീനൊക്കെ ഭയങ്കര ഇഷ്ടാ അപ്പൊ ആള് ചായ കുടിക്ക ക്കാൻ പോകും നാല് മണിക്ക് അവിടുന്ന് ഓഫീസിൽ നി പുറത്തേക്ക അവര് അപ്പൊ അതിന്റെ അടുത്ത് മീൻ കച്ചവട ഉണ്ട് അപ്പൊ കണ്ടി് ണ്ട് എന്നോട്പറയും ഞാൻ വാങ്ങിച്ച കൊണ്ടര ട്ടേ ചോ യിക്കും
ആഹ്
ഉം ഇപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു ഇന്നക്ക് വയ്യ ഫുഡ് ഉണ്ടാക്കാൻ പുറത്തുന്ന് കഴിച്ചോന്ന് പറഞ്ഞപ്പോ പറഞ്ഞത് അതിന് ഞാനിവിടെ ഇപ്പൊ ഓൾറെഡി നന്റെ ടേസ്റ്റ് ഇതാക്കി ഇപ്പൊ വിളിക്കട്ടോ
ആഹ് ശരി ആഹ് ശരി